ഹലോ എന്താ വർത്താനം നല്ല വർ ആഹ്
കുല്യല്ലോ
ആഹ് ഇന്റെ അഡ്രസെത്താ ഞാൻ ഇവിടെണ്ടല്ലോ ഇവര്
അതില്ല ചായ കുട്ച്ചോ
ആഹ് ചായൊക്ക് കുടിച്ച്. ഇജ്ജ് കുട്ച്ചാ ഇജ്ജ് കുട്ച്ചാ ഇന്ന് പത്തിര്യേനി.
ഏഹ് പത്തിരിയേന്ന് തിന്നാണ്ട് തിന്നോ ച പണിയൊക്കെ കഴിഞ്ഞൊ പണി കഴിഞ്ഞൊ
പണി ഒക്കെ ഇന്ന് നേരത്തെ കയിച്ചു കുളിയൊക്കെ കഴിഞ്ഞ്.
ഏഹ് ഇന്റെ പണി കഴിഞ്ഞിട്ടില്ല മക്കളൊക്കെ സ്കൂള് പറഞ്ഞയച്ച് ഇനി തൊടക്കണം. പാത്രം കഴുകണം കൊറേ പണി ബാക്കിണ്ട്.
ഓലൊക്ക സ്‌കുള്ക്കോയൊ കുട്ട്യോളൊക്ക സ്കുള്ക്കോയ.
ആഹ് കുട്ട്യേളൊക്കെ സ്കുള്ക്ക് പോയി.
ആഹ് ഇന്നന്തെ ചോ ഇണ്ടാക്ക്യേ
ചായക്കാ വെള്ളപ്പും വെള്ളപ്പും ചട്ടിനി ഇണ്ടാക്കി.
തന്നാ ഏഹ് വേറെന്താ കെ എസ് ആർ ടി സി ബസ്നി ഇവ്ട്ന്നൊക്ക ഇണ്ടാവോ ഞമ്മ ക്ക് ഞമ്മളെ ഈ ഭാത്തുന്നൊക്ക ഇബ്ട്ന്ന് കോ
ഓർഡിനറി ബസ് സ് കേറണം.
അതന്നെ അഹ് പ്പ ഇവട്ന്ന് എവിട്ന്ന ണ്ടാവ ഞമ്മള മ മൽപ്പൊർത്ത്ന്ന് ങ്ങനെ.
മൽ എല്ലാട്ത്തുണ്ടല്ലോ ഓർഡിനറി ബസ്സിൽ നോക്കിക്കണ്ട് കേറ്യോമതി അൻക്ക് യാ പോവാന.
ആഹ് ഇൻക്ക് പോവ ആഹ് ങ്ങനെ. ഇ വെർതെ ഫ്രീ ഇ ഫ്രീയായി വെറുതെ ഇണ്ട് ന്നല്ലെ പർഞ്ഞീനത്.
ആഹ് വ്വ് ആ ഫ്രീയായിട്ടെല്ലാ കെ എസ് ആർ ടി സി കൂല്ല ഓർഡിനറി ബസ്സി ത് അയിന്റെ അയില് എഴുതി ഒട്ടിച്ച്ണ്ടാവും എന്ത് ബാക്കില്.
ആഹ് ഒര് എന്തോ പേര് എഴുതിത് എന്തോരു പേരെന്താ മർന്ന്പോയല്ലോ.
ആഹ് മറ്റേ എന്ത് പാടപ്പ ഞാനും മർന്ന് ആഹ് ആഹ്. ആഹ് പ്പൊം
ആഹ് ന്താ മർന്ന് എന്തോ പേരുണ്ടേയിന് അയിന്.
ആഹ് അത് അയ്ല് കേറ്യാ മതി ടിക്കറ്റ് ആഹ് ആഹ് അപ്പൊ അയില് കിട്ട്യാല് നമുക്കെന്താണ് കിട്ട് പോകാ സമ ഒട്ക്ക് യാത്രകളൊക്ക പോവാ ഞാനുണ്ട് ജ് പോവ്മ്പ വിൾക്ക് വടെ കൊറേ ആള് ക്കാര് അങ്ങനൊക്ക പോയിക്ക്ണ് ഒറങ്ങാൾ ഏഹ്.
അങ്ങളൊക്ക അന്റെ കെട്ടിച്ച വീട്ട്ന്ന് ഞമ്മളെ കൂടരെറ്റണ്ടാവും.
ഏഹ് വടെ ഞങ്ങളെ മിറ്റത്ത്ന്നന്നെ ണ്ട് രു ബസ് ഓർഡിനറി ബസ്ണ്ട്.
ന്നാക്കാ അങ്ങനെ പോന്നൂടെ.
അയ് ആ നാലേ നാപേന നാലേ നാപക്കെ കുട്ട്യാളെക്ക വിട്ടിട്ട് പോവനാവോ പ്പൊ. നലെ രാവിലെ പൊൽച്ച നല് നപ്പയിന് പിന്നെള്ള ഓർഡിനറി ബസ്സല്ല. പിന്നള്ള കെ എസ് ആർ ടി സി ഏഹ് മറ്റ സാദാ.
ആഹ് അപ്പൊ കുഞ് മോൻക്ക് കുഞ്ഞാവാക്ക് പൈസട്ക്കണ്ട്യരും ലേ.
ആഹ് മോന് പൈസട്ക്കണം. മോൻക്ക്‌ പൈസട്ക്കണം ആഹ് മറ്റൊൻ്റ് മറ്റൊക്കൊക്കെ നട്ക്കൂല. മറ്റോൽക്കൊക്ക അ കോയ്പ്പ ഹാഫ് ടിക്കറ്റൊന്നല്ല. ഒന് പൈനാല് പൈമൂന്ന് വയ്സ്സായിലേ ഹാഫൊന്നും പറ്റൂലാ ഫുള്ളന്നെ കൊട്ക്കണ്ട്യരും.
എല്ലാ ഞാന് പേപ്പറിൽണ്ടല്ലോ ഹാഫ്ന്ന് കുട്ട്യക്ക് ‌അഎന്തോ. ആഹ് അങ്ങനലേ.
അവന് പൈ പൈമൂന്ന് വയ്സ്സായിലേ.
ആഹ് ആഹ്.
അപ്പൊ ഹാഫൊന്നും പറ്റൂല ഓന് എസ്സിന് പൈസൊട്ക്കണ്ട്യരും ഈ കെ എസ് ആർ ടി സി ല്. ന്തേറ്യേ ഈപ്പ എന്താണ് ഈങ്ങ ഫ്രീ യാത്ര ആയതോണ്ട് ഈ. ത്ര പ്രൈവറ്റ് ബസ്സ്കാർക്ക് എട്ങ്ങേറ്ണ്ട്ന്നറ്യോ. അഹ് കൊറേ കഷ് ആഹ് എ പോപ്പ.
സ്ത്രീകൾക്കൊരു സൗജന്യം ഓര്ക്കെന്തെങ്കിലും വേണ്ടേ ഓൽക്ക് ജോലി ഇള്ളോലൊക്കാവുമ്പോ. അത്രേം ഓൽക്ക്‌ വരുമാനം അടെ പിടിച്ചു വെക്കാലോ ഈ ബസ്സിന് കൊട് ക്ക്ണ പൈസോണ്ട് അതോണ്ടായിരിക്കും സർക്കാറങ്ങനാക്കി
അഹ് ഓഡിനറി ബസ്സിനൊന്ന് കേറാൻ കയ്യണ്ടെ പെണ്ണുങ്ങള് ങ്ങട്ട് അ പാഞ്ഞ് കേറിട്ട് തെരക്കാണ്. അയിനെക്കാളു നല്ലത് പത്ത്‌റൂപ്യോ മുപ്പ്‌ പത്തോ ഇരുവതോ ഒക്ക കൊട്ത്തിട്ട് കാൺണതല്ലേ ഞാ കൊയ്ക്കോട്ന്ന്. പത്തോ ഇരുപത്തോ കൊട്ത്ത പ സമാധാനത്തില് സ്വസ്
പക്ഷെ അൻക്ക് ഇബ ഇവട്ന്ന് കിട്ടുമ്പോ അ ക്ക്‌ ഇവട്ന്ന് കേറുമ്പ അപ്പ തെരക്ക്ണ്ടാവ് ലല്ലോ നാലേ നാപ്പയിനൊന്നും.
അപ്പ തെരക്ക്ണ്ടാവൂല തിരിച്ച്ങ്ങട്ട് പോര്മ്പ തെരക്ക്ണ്ടാവും. തിരിച്ച് പോരുന്നലൊക്ക തെരക്കണ്ടാവ ആഹ്.
പ്പോരു ലിമിറ്റ്ണ്ടാവുലെ അയില് പൈസ ഉം ആളെ കേറ്റേണ് എത്ര ലിമി റ്റില് ഇത്ര ആൾക്കാരെ തെക്കെണ്ടാവുലേ.
പെണ്ണുങ്ങൾക്ക് ഞ് ന്ന്ന്നാലും മാണ്ടില്ല പ്പൊ അഹ് മ് ഡിക്കറ്റ്ട്ത്ത് കേർണോല് ഓല് പറ്യാ. ഞങ്ങക്ക് ഇതില്ലന്ന് സീറ്റ് കിട്ടിണില്ല ഇരിക്ക ഫ്രീ ആയിട്ട് കേറും ചെയ്യും സീറ്റും തരൂല്ലാർഞ്ഞാണ്ട് ഒരാള് ഇന്നാൾ കച്ചറ ഇണ്ടാക്ക്ണ്.
ആഹ്, ഇന്നാള് ഒര് മൊബൈലിൽ ഇണ്ടായിനി പിന്നെ ഒരു ആ ഇപ്പൊ ഇണ്ടേലോ അത് കേറ്റ്ണത് ഇങ്ങനെ വിട്ട്ന്നീന്റത് ഇന്നാര് ചെങ്ങായ്ച്ചിയള് ഗ്രൂപ്പില് ഏയ് ഒവ്ടെ ഈ ബസ്സ് ഇന്നലെ തെരക്ക്ണ്ടോ സീറ്റ് ഇണ്ടോന്നൊക്കെ അറിയാനൊരു ചുവന്നത് അങ്ങനെയൊക്കെ ഇണ്ട് ഒരു ഓര് എർങ്ങീക്ക്ണ് ഇപ്പൊ ഒര് ബസ്സ് ഇവിടെ എതീക്ക്ണ് ബസ്സ്‌ ഇന്ന സ്ഥൽത്ത് ഇണ്ട് പിന്നെ ഇവിടെ സ്ത്രീകള് പിന്നെ ചോ ചോപ്പ് ഇതായാല് നല്ല ഫ അങ്ങനെ എന്തോ ഇരിക്കാൻ സീറ്റ് ഇണ്ട്. ഇല്ലെങ്കിൽ നല്ല തെരക്ക്ണ്ട്ന്നൊക്കെ അഹ് ഒക്ക ആ ആപ്പില് ഡൗൺലോഡയ്യ് ആ ഡൗൺലോഡ്യ്യ്ണ ആപ്പിന്റെ പേര് പറയാൻ മറന്നു പോയി. അയിന്റെ വീഡിയോ എൻന്റെട്ത്ത് ണ്ടേനി അത് ഞാന് അൻക്ക് കൊർച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിട്ടര്ണ്ട് ഇട്ടാ.
ബസ്സിന് നിക്ക്ണ്ല്ലേ ഞാ ആഹ് ഇജ്ജ് വിട്ട്ന്നാണ്ടി എന്തായാലും ഞാൻ പിന്നെ അങ്ങനെ സ് മൈന്റ്യ്യലു ഇല്ല ഇത് ഇങ്ങനെ തെര് ആഹ്.
ആഹ് ആഹ് ആഹ്
അതൂല്ല അഹ് സുഖ ഒരു കണക്കിന് സുഖാണ് നമക്ക് ആവശ്യംപോൽ എന്തെങ്കിലും ഓട്ക്കെങ്കിലും ഒക്കെ യാത്ര പോണെങ്കിൽ നമക്ക് ഇങ്ങനെ ബസ്സിന് പൈസ തരോ തരോ ഒന്ന് ഒരു പണി ഇല്ലാത്ത നമ്മക്ക് മാ ഇപ്പാനോട് ചോയിച്ചണ്ടല്ലോ
പിന്നെ അതു അല്ല, ആ ഇ പിന്നെ അതല്ല ഈ സാധാരണ കെ എസ് ആർ ടി സിക്ക് അവിട്ന്ന് ഇങ്ങള അവിടുന്ന് നമ്മളെ ആഹ് ഇഹ് വീടിന്റെ അവുട്ക്ക് എത്രയാണ് അനക്ക് അറിയോ?
അത് ഞങ്ങള അവിട്ന്ന് എഴുവത്തഞ്ച് ഉർപ്പിയ, എഴുവത്തഞ്ച് ഉർപ്പിയ ആ നേരിട്ട്ള്ള ബസ്സ് ആ നാലെ നാപ്പ പ്പയിന്റെ ബസ്സ്‌ ഞാന്, ഞാൻ പോവല് അയിലാണ് ഇന്റോട്ക്കൊക്കെ പോവല് അയിലാണ് അപ്പൊ നേരിട്ട് ഞമ്മളെ മി റ്റത്ത് ഇറങ്ങിയല് നാ എഴവത്തഞ്ച് ഉർപ്പിയ ഒറ്റടിയ്ക്ക് എഴുവത്തഞ്ച് ഉർപ്പിയ ആവൊള്ളൂ ഒരാക്ക്.
പ്രൈ പ്രൈവറ്റ് ബസ്സിനാവുമ്പോ എത്രാവു അങ്ങനെ
പ്രൈവറ്റ് ബസ്സ്ന് അങ്ങട്ട് നേരിട്ട് ഒന്നായി
ഒന്നായിട്ടില്ല. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ റൈഞ്ചിന്റെ പ്രശ്ന ആണ്ല്ലേ അലോ
ആവോ
ഹലോ റൈഞ്ചിന്റെ പ്രശ്ന ശ്നാണേല്ലോ ഏറെ റൈഞ്ചിന്റെ പ്രശ്ന ഹലോ
ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷം?
ആ നല്ല വിശേഷം ഇൻക്ക് റേഞ്ച് പ്രോബ് ഇല്ല. ഏഹ്, ഇജ്ജ് പർഞ്ഞെ ഇങ്ങട്ട് കേക്ക്ണ്ല്ല.
ആ അഹ് കോള് വന്നു പോയി അതാ പറ്റി പോയത്. ഉം
ടേനിയോ കട്ടാക്കിയാളാ.
ആ അഹ് കട്ട ആ കട്ടായി, അഹ് കട്ടായി പോയി അഹ് പിന്നെ ഇൻക്ക് ഐഡിയേന്ന് ഐഡിയേന്ന്. ഇങ്ങനെ വെര്ണതാ ഉം, പൈസ കയ്യാനായിണ് ഫോണില്. അപ്പൊ അയിന്റെ കോള് വെര്ന്നതാണ്.
തന്നെ എല്ലാരും എല്ലാരും സ്കൂൾക്ക് പോയില്ലേ കുഞ്ഞാവിം
ഓഹ് എല്ലാരും സ്കൂൾക്ക് പോയി ഇന്നിട്ട് ഇജ്ജ് പോ എന്നാപ്പൊ ഇപ്പൊ പോണെങ്കിൽ ഇജ്ജ് പോവാണെ പറിയ്. എടീ പിന്നെ, അതേമാതിരി കോഴിക്കോട് തിരുവ ഇബട്ന്ന് ഇപ്പൊ നമ്മള് തിരുവനന്തരത്ത്ക്ക് അട്ക്കം വരെ നമ്മക്ക് പോവാ.
തന്നെ ഏഹ്, ആഹ് മൂന്നാർക്കൊക്കെ പോവാന്നല്ലേ പർഞ്ഞെ ടൂറൊ ക്ക പോവാന്ന് മൂന്നാർക്ക്
മുക്ക് പോവാ
അങ്ങനെ എന്നുണ്ടേനി മൂന്നാർക്ക്, ഇഞ്ഞ് എന്താന്ന് ശെരിക്ക്ള്ളത് അറി മൂന്നാർക്കൊക്കെ പോവാ എല്ലാർക്കുംന്നൊക്കെ പർഞ്ഞേട്ട് പെണ്ണ്ങ്ങക്ക് ഓൽക്ക് ഓത്ത പക്ഷെ ആ ടിക്കറ്റ് തരുമ്പോ അയ ടിക്കറ്റ നീറോ ഒക്കെ ചെയ്യുന്നുണ്ടാവുന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്
ആ ഇന്റെ കൂട്ടാർത്തി പോയിന് ഞാൻ പറയാ ഇങ്ങനൊക്കെ പോ കൊടുക്കുമ്പോ ഒരു നഷ്ടല്ലേ ഇണ്ടാവ ല്ലേ ഇങ്ങനൊക്കെ എത്ര കാലം വെച്ചിട്ട്ങ്ങനെ ഗവൺമെന്റിന് നഷ്ടമാണല്ലോ അങ്ങനെ ചെയ്യണത്
മുഖ്യമന്ത്രി അയിന് പേപ്പറിലെല്ലാം പറഞ്ഞിട്ട് എന്താണ് ആഹ് എന്താ അങ്ങനെ ന്ന് എന്താ പറയാ അങ്ങനെ ഉണ്ട് അയ്നുള്ള ഇത്ണ്ടാവും ഓലെന്തേലും കണ്ടിണ്ടാവും അല്ലാതെപ്പ എന്താ അറിയില്ലല്ലോ
അല്ല മറ്റേ ബസ്സാരെ അവസ്ഥയാണ് ഓൽക്ക് ആളെ കിട്ടാല്ല്യ പെണ്ണ് ഇപ്പൊ ഇപ്പൊ ആര പറയണ്ട് ഇപ്പൊ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലയില്ലേ പണ്ടൊക്കെ പ്രൈവറ്റ്സ് കയറുമോ അവള അറില്ലേ ബേ ബേക്കോടീണിക്കി ബേക്കോട്ടീങ്ങിക്കി അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ ല്ലേ ഇപ്പൊ
തെർക്കില്ല
ഇല്ല ആരും ഇല്ല ഇപ്പൊ ബസ്സാര് ഓട്നില്ല ബസ്സമരൊക്കെ ഇല്ലേനാേ പിന്ന മ് ര സമരം ഉണ്ടല്ലേ അവസമരം എന്ത ഈ ഈ കെ എസ് ആർ ടി സി ബസ്ൽ ഇങ്ങനെ ആള് ഫ്രീ ആയ്ട്ട് കൊണ്ട എന്തിന കറ്റിയത്
പെപ്പ്ക്ക് അങ്ങനെ പെട്രോളിന് വില കൂടിയത് കൊണ്ട് ഇഞ് മിനിമം ചാർജ് പിന്നെ അയിമ്പത് രൂപ ആക്കണെ ലോട്ടറിക്ഷക്കാർക്കൊക്കെ
ഓട്ടർഷക്കാർക്ക് പിന്നെ എന്തെങ്ക പറ്റേ ഇതാണ് അല്ലെങ്കിലേ അവർക്കൊരു കൊള്ളപ്പണിയാണ് അയിമ്പത് രൂപക്കെ
ആഹ് അല്ലെങ്കിൽ ഇപ്പൊ പെട്രോളിന് എത്ര വിലാച്ചു നിക്കണെ ന്നത്ര അറിയോ
ആഹ് അറീല നൂറ്റി എത്രാ ഇണ്ട്തോന്നണ് നമ്മക്ക് പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് മ്മുക്ക് അതിനെ പറ്റിയൊന്നും അറിയില
ആഹ് ഞമ്മറെ നമ്മളെ ഇപ്പോ ഏറ്യും ബസ്സിലല്ലേ നമ്മളൊക്കെ പോവല്ല്
നമ്മളൊക്കെ പോവല് അതിന് ഞമ്മളടു ഞമ്മക്ക് ഇനിയിപ്പോ നമുക്ക് പോകാല്ലോ ഇനിപ്പോ കോഴിക്കോട്ക്കോക്കെ ബീച്ച് പോകാനും മറ്റേ സെക്രട്ടറിയ ക്കൊന്നും കണ്ടുവരാനൊക്കെ ഇപ്പൊ
അല്ല ഞമ്മളെ അവിടുന്ന് മ്മളാത്ത് യൂണിവേഴ്സിറ്റി ന്നീ കോഴിക്കോട്ടക്ക് ഈ കെ എസ് ആർ ടി സി ബസ്ണ്ടവു
ഏഹ് ഇഷ്ടമാരി ഓട്നറി ബസ്ണ്ടാവും ആഹ് പ്രിയദർശിനി അയിന്റെ ബാക്കിൽ എഴതി വച്ച പ്രിയദർശിനി പ്രിയദർശിനി ആ പ്രിയദർശിനി ഓർഡ്നറി ബസ്സ്
ആഹ് പ്രിയദർശിനിയാണ് അയ്ന്റെ പേര് ആക്കെ നാള് പേപ്പർലിണ്ടേനി പ്രിയദർശ
അ എല്ലാ കെ എസ് ആർ ടി സിന് പോയിഞ് പറഞ്ഞഞ് കയറാനും പറ്റൂലട്ടോ മറ്റേ ഇത് വേണം അത് വച്ചൂല അത് വെച്ചൂല ആ ഓർടിനറി ബസ്സല്ല വൈറ്റ് വെള്ള കളർള്ളതാ വെള്ള കളർള്ള കെ എസ് ആർ ടി സി കാണെല്ലേ
പ്രിയദർശിനിയാ
ആഹ് അ അപ്പ എല്ലാെച്ചിട്ട എല്ലാ വെള്ളരും ഇല്ലനും പ്രിയദർശിനിന്ന് ഓഡിനറി ട് അങ്ങെ എന്തൊക്ക ആണ് അങ്ങനെ എഴുതിയത് പറഞ്ഞേക്കാം ഉം
വെള്ളക്കളർ ഒരു മഞ്ഞും ചുവപ്പയിട്ടാ അയില് കേയറാൻ പറ്റ
ആയില് പറ്റൂല അത്ല്ല അത് പ്രിയദർശിനിയ അല്ലല്ലോ അത് ഓർടിനറി ബസ് അല്ലല്ലോ ഓഡിനറിബസ്സിലല്ലേ കേറാൻ പറ്റുള്ളൂ
ആഹ് ആഹ് ആഹ് ഒരു പച്ചും ഏതാ ചോപ്പും മഞ്ഞും വ വെള്ള കളറാണ് ഫുള്ള് വെള്ള കളറാജ് പറഞ്ഞത്
ഒരു വെള്ള കളർ കെസ് ആർ ടി സി കാണലില്ലേ ഒരു വെള്ളും ഇന്തക്കൊ ആയിട്ട് ആഹ് അതാണ് ഓട്നറി ആഹ് നീരൊക്കെ പോലത്തെ ആഹ് ആഹ് മറ്റേതൊരു ചോപ്പ് ആഹ് അയിലാണ് ഇവിടന്ന് രന്ദ്രേണംണ്ണം ഞങ്ങൾ മിന്നുന്നന്ന രൻഡ്രേണ്ണം അത് പോകണ്ട് പക്ഷേ പാ ഞങ്ങളു മുമ്പിന്ന് രണ്ടെണ്ണം വസ് ഉണ്ട് ഞങ്ങടെ മിറ്റത്തൂന്നന്നെ എന്താ കിട്ടുവോ ഓഹ് ഫ്രീയാ അത്രണ്ടോ ഒന്നും മുൻഡ്രിയാ ഫ്രീ യാത്രക്കൊണ്ടോന്ന് ചോയിച്ചീനി ഓലൊന്നും പറഞ്ഞിട്ടൊന്നില്ല
ഇജ് കല്യാണത്തിന് വര്യോ കല്യാണത്തിന് വര്യോ
കല്യാണത്തിന് മം ചെൽപ്പം ഇക്ക് പന്ത്രണ്ടാന്തൊരു കല്യാണെണ്ട്
ഏഹ് രണ്ടാന്ത്യ അല്ലെ കല്യാണം രണ്ടാന്തി
അപ്പം രണ്ടാന്ത്യാവൂല്ല അഞ്ചാന്തി അല്ലെ കല്യാണം
വെള്ളിയാഴ്ചാണ് വര്ണ വെള്ളാഴ്ചേണ് കല്യാണം
ഈ രണ്ടാംന്ത്യോ അഞ്ചാന്തീന്നെല്ലേ അർഞ്ഞേ
വെള്ളിയാഴ്ച അല്ല വെ വെള്ളിയാഴ്ചെ ഞി വെര്ണ വെള്ളിയാഴ്‌ചെണ് നിക്കാഹല്ലേ പരിപാടി
ആഹ് അഹ് വെള്ളിയാഴ്ചേണ്ല്ലേ
ആഹ് വെള്ളിയാഴ്‌ച്ചന്നെ അങ്ങനെ പർഞ്ഞത്
ആഹ്
ആഹ് അഅ് വര്യോ വരാേന്നിനോക്കട്ടെ ചെൽപ്പം എ് സമ്മയ് ഇക്കാണ് ജ് ഇജ് പോര്ണ്ടോ
ഞാൻ ചോയ്ച്ചിട്ടില്ല എന്താറിയോ ഇൻക്ക് പന്ത്രണ്ടാംന്തി ഒരു കല്യാണം ഇണ്ട് അപ്പോ അയിനും ഇതിനും കൂടി വിടാേന്നറിയില്ല അതാണ് വെള്ള്യാഴ്ച്ച ഇസ്കൂള് ഉസ്താദിന്റെ മോളെ കല്ല്യാണണ്ട് ആഹ് അപ്പാെ വിടാേന്നറീല്ല ഉം എന്താറാ അയിനും ഇതിനും കൂടി വിടാനാവുല്ല അപ്പ അതും അല്ല വെള്ളിയാഴ്ച സ്കൂൾള്ള സാെല്ലേ
ആഹ് എന്നാ ആയിക്കോട്ടെടി ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ടായ് ആയ്ക്കോട്ടെ
അയ്ക്കോട്ടെശെരി